ഹലോ
ആഹ് കേക്കാന്ന്ണ്ടല്ലോ
ആഹ് ഓ കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
ഉഅ വിശേഷം നല്ല വിശേഷം സുഖം
ഉം സുഖം നന്നായി പോണ്
യായോ
ആഹ് ഇവിടെ കടിയിയായിട്ട് അലവണ്ട് ഇന്ന്
ആഹ് ആഹ്
ഉം അപ്പുറത്തെ വീട്ടെത്തെ ഒരു ഒരാളെന്നെ പ്രഗ്നന്റ് സമയത്ത് കാണാൻ വരുന്ന നയന്മന്ത് കാണാൻ വരൂല്ലോ അപ്പൊ ആഹ് സമയത്ത് ഒരു ഞങ്ങള എവിടെക്ക നിങ്ങ അവിടെ ഉണ്ടോന്ന് ഇൻക്ക് അറിയൂല നമ്മ നമ്മളെ ഒൻപത ഒമ്പതാം മാസം ആവുമ്പ രണ്ടാമത്തെ പ്രസവത്തില് രണ്ടും മൂന്നും പ്രസവത്തില് ഒൻമ്പതാമത്തെ മാസാകുമ്പോ നമ്മളെ നമ്മളെ വീട്ടുകാരുണ്ടാവൂലെ നമ്മള സ്വന്തം വീട്ടാര് ഹലോ
പിന്നെ മക്കടെ കാര്യൊക്കെ
ആഹ് ഞാൻ പറയ്ണേ കേക്കുന്നുണ്ടോ ഓ ഞാൻ പറയ്ണ കേക്കുന്നുണ്ടോ
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഈ ഞാനേ ഞങ്ങളവിടെ പ്ര പ്രഗ്നൻസി സമയത്തില്ല ഒരു ചെറിയൊരു എന്താ പറയാ നാട്ടുമുറ പറയാണ്
ആഹ്
ആഈ ഇത് ഞമ്മള് ഞങ്ങ ഇവിടെ ഒരു ഒൻപതാമത്തെ മാസം ഞമ്മുക്ക് ഏഹ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞമ്മൾ സ്വന്തം വീട്ടുകാരുണ്ടല്ലോ
ആഹ്
ഏൽഅ ഇപ്പൊ ഒന്നാമത്തെ പ്രസവത്തിലല്ല രണ്ടാമത്തെ പ്രസവത്തില് നമ്മുടെ സ്വന്തം വീട്ടുകാര് ഞമ്മക്ക് ഇവിടെ അലുവ ബേക്കറി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പെട്ടിലാക്കി കണ്ട് കൊണ്ട് വരും നമ്മൾ അവിടെ
ആഹ് നമുക്ക് ഏഴാം മാസത്തില്
അത് ഫസ്റ്റ്ത്തദിനല്ലേ
ആഹ് ഫസ്റ്റ് സെക്കൻറും ഒക്കെ ആയിട്ട് ഏഴു ഏഴ് മന്തിൽ തന്നെ സെക്കൻ് പിന്ന അങ്ങനെ കൂട്ടിക്കൊണ്ട് പോവാറില്ല ഇവിടെത്തന്നെ ഒക്കെ ആയിരിക്കും മാസത്തിലാണ് ഫസ്റ്റ് പ്രഗ്നൻസിൽ ഏഴാം മാസത്തിൽ കൂട്ടിക്കൊണ്ടു പോകുമ്പോം അച്ചപ്പം കൊഴലപ്പം പതിനേഴ് കൂട്ടോ സാധന ഏഴ് കൂട്ടോ ഒമ്പത് കൂട്ടോ ഒക്കെ ആയിട്ട്
ആഹ് ആഹ് അത് ഇവിടെ ഉണ്ട് ആഹ് ഏഴാം മാസ ൽ കൂട്ടിക്കൊണ്ടുപോക്പോ അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഇവിടെുണ്ട് അങ്ങനെ കൊറെ ക്കറികളും കാര്യങ്ങളും എണ്ണയിൽ പൊരിച്ചതൊക്കെ ആയിട്ട് ഇവിടെയിണ്ട് അത് അത് പിന്നെ മ്മള് നമ്മള് വീട്ടുകാരെ നമ്മള് കൊണ്ട് പോവാനല്ലേ അങ്ങനെ കൊണ്ടുവരിക പിന്നെ അത് കഴിഞ്ഞന്റെ ശേഷം പിന്നെ ഒരു ഒമ്പതാം മാസം ആകുമ്പോ നമ്മളെ ഹസ്ബൻഡിന്റെ വീട്ടുകാര് നമ്മളെ കാണാൻ വരൂല്ലേ അങ്ങോട്ടേക്ക് നമ്മള വീട്ടിക്ക് അങ്ങനെണ്ടോ അവിടെ ഉണ്ടോ നമ്മളെ ഹസ്ബൻഡ്ന്റെ വീട്ടുകാര് ഒമ്പതാമത്തെ മാസത്തിൽ വര്ന്നത്
ആഹ് ഉണ്ട ഉണ്ട് ഉണ്ട് അന്റെ വീട്ടീന്ന് കൂട്ടി ആഹ് ആഹ് അവര് വന്ന കാണാൻ വേണ്ടിട്ട് വെയറ് കാണലും ആ പ്രസവത്തിന് പോണേന് മുമ്പായിട്ട്
മുമ്പായിട്ടുണ്ട് അത് ഒന്നാമത്തെ കുട്ടിന്റെ ഒന്നാമത്തെതാവും പ്രഗ്നന്റ് ആകുമ്പോ പക്ഷെ ത് ഞാ വന്നെ ഒന്നാമത് ല്ല ഇത് രണ്ടാമത്തെ പ്രഗ്നന്റ് മൂന്നാമത്തെ പ്രഗ്നന്റ് ഒ ആവുമ്പോം ഏഴാ മാസത്തി കൂട്ടിക്കൊണ്ടോകില്ല നമ്മളഹസ്ബൻറ് വീട്ടിൽ തന്നെയാണ് പക്ഷെങ്കില് ഒരു ഒമ്പതാമത് ത്ത മാസൊക്കാവുമ്പം നമ്മള് സ്വന്തം പെരക്കാരുണ്ടാവൂല്ലോ, ഓല് ഞമ്മളെ ഹസ്ബൻഡന്റെ വീട്ട് ക്ക് നമ്മുക്ക് ഈ സംഗതികളൊക്കെ ആയിട്ട് ഈ പലഹാരങ്ങളൊക്കെ ആയിട്ട് അയ്ല് അച്ചപ്പം കൊയലപ്പം പർഞ്ഞാതിരി പിന്നെ അലുവ പിന്നെ അണ്ടിപ് രിപ്പ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കായിട്ട് പെട്ട്യൊക്കായിട്ട് ഇങ്ങട്ട് വരും അപ്പ ഞങ്ങള് വടെ ഇന്നലെ പ്പ അതുപോലെ ഞങ്ങളെ വീട്ടിലടുത്തൊരു ഒരു താത്താനെ കാണാൻ വന്നിട്ടുണ്ടേനി അപ്പൊ അതിന്ന് കുറച്ച് അൽമുനാവലുവ നമ്മള് അടുത്തുള്ള വീട്ടർക്കൊക്കെ കൊടുക്കും അലുവ ബേക്കറിടുത്ത് ആയി കൊർച്ചിച്ചേ കൊർച്ചിച്ചേ അങ്ങനെ എല്ലാ പരിസരത്തില്ലെല്ലാർക്കും കൊടുക്കും പ്പങ്ങനെക്കോല് കൊണ്ടോന്നീനീ അപ്പ ഇന്നല കൊണ്ടുവന്നിട്ടുണ്ടേനി ഞങ്ങക്ക് വടെയ്
ആ ഹം
പ്പാ ആ അലുവണ്ട് കുട്ട്യേക്ക് കൊടുക്കാന് ചായക്ക് അല്ലാതെ ബേക്കറികളൊന്നും വേറെ ഇല്ല പ്പോ, പ്പൊ അഹ്ണ്ട് അപ്പൊ അത് കൊർച്ചത്യാവശ്യണ്ട്
ആഹ് ആ ആ അഹ്
ഉം
നമ്മള് നമ്മള് പിന്നെ ഈ ബേക്കറി പലഹാരങ്ങള് നമുക്ക് പിന്നെ മക്കളുള്ളതോണ്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ലാത്തോണ്ട് അല്ലെ പെട്ടെന്ന് തന്നെ അതിന് തീരുമാ പെട്ടെന്ന് തന്നെ അതിനരു തീരുമാനം ഉണ്ടായി കിട്ടും
ആ അഹ്ണ്ട് അത് എല്ലോട്ത്ത് ത്തവസ്ഥ അങ്ങൻ തന്നെയാണ് ബേക്കറികളൊന്നും കുട്ട്യളെ കാണേ ണ്ടായ പിന്നാ സാധനം ആരേം വരുമ്പൊ കൊടു ക്കാണ്ടാവൂല പിന്നെ കൊടു ആരേം വരുന്ന സമയത്ത് പിന്നെ വേഗം അങ്ങാടീക്ക് പോണം, ങ്ങളെ അങ്ങാടിലൊക്കെ അവിടെ അടുത്താണോ അങ്ങാടിയൊക്കെ
ആ നമുക്കവിടെ അടുത്ത് തന്നെയുണ്ട്, ഞാനീ താമസിക്കുന്നന്റെ തൊട്ട് താഴെആയിട്ട്. നമുക്കെല്ലാ സാനവും തന്നെ അയ്നാത്ത് കിട്ടും
ഓ ആ ന്നാ സുഗാണല്ലോ എന്നാ പിന്നെ ബേക്കറി ഇല്ലേലും കൊഴപ്പൊന്നുമല്ല ഞങ്ങക്ക് വടെന്ന് പർഞ്ഞാല് ഒരു ബേക്കറി വാങ്ങാൻ പോവാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉം അടുത്തായിട്ട് ഇല്ല ആഹ് ആഹ് ആഹ് അടുത്തായിട്ടൊന്നും ഒന്നുല്യ പിന്നെ ബസ് സർവീസൊക്കെ എങ്ങനെയ അവിടുത്തെ
നമുക്കെല്ലാ സൗകര്യവും, ആഹ് നമുക്കെല്ലാ സൗകര്യവും അടുത്ത് തന്നെയുണ്ട്
ആഹ് ആഹ്
ങ്ങിന്ന വണ്ടി കിട്ടും
ആഹ് അഹ് ടൗൺ ഏരിയ ആവൂലേ ങ്ങൾത്
ആഹ്
ആഹ് ഞങ്ങക്ക് വടെ ടൗൺ ഏരിയല്ല ഞങ്ങൾതൊര് ഏ എന്തൊരു ശബ് ശബ്ദങ്ങനെ
അറിയില്ലല്ലോടാ എന്തേലും ഹ് വണ്ടിയുടെ വെല്ല ആയിരിക്
ആഹ് അതാ തോന്ന്ണ്ട് ഒരു കിടക്കിടക്കിട ർഞൊര് സൗണ്ട് ണ്ട് ഉം പെട്ട ചെലപ്പൊ ചെലപ്പൊള്ളു ചെിലപ്പല്ലാർഞ്ഞാ ചെലപ്പണ്ട് അങ്ങന
ഇപ്പൊ കേക്കുന്നുണ്ടോ അങ്ങനെ
അയ്യ ചെലപ്പുണ്ട് ചെിലപ്പല്ല ഇപ്പല്ലട്ടോ ഇപ്പല്ല ഇപ്പല്ല ആഹ്
അറിയില്ല എന്താന്ന്
ആഹ് പിന്നെ അതുപോലെ തന്നെ ഞങ്ങള മുന്നില് പാടാണ് പിന്നെ അതുപോലെ ഞങ്ങളെ വീടിന്റെ സൈഡ് ഭാഗത്ത് റബ്ബർ തോട്ടങ്ങളാണ് ആഹ് അടുത്തടുത്ത വീടാണേ നിങ്ങക്ക് അവിടെ
നമുക്ക് തൊട്ടടുത്തെടുത്തൊക്കെ വീടുണ്ട് കാര്യങ്ങളൾ ഉണ്ട് തൊട്ടടുത്തെടുത്ത്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് വല്യ ആഹ് ദൂരത്തിലുള്ള പരിപാടി യൊന്നുമില്ല എല്ലാം അടുത്തടുത്ത് വണ്ടി സൗകര്യം കട വീടുകള് ഇവിടെ തൊട്ട് ഞാൻ താമസിക്ക ക്കുന്നതിന്റെ തൊട്ട് താഴെ ഐസ് ഫാക്ടറി ഉണ്ട് ഐസ്ക്രീം കഴിക്കാ ഇഷ്ടം പോലെ
ഓഹ് ആണല്ലേ ആഹ് ആഹ്
നമ്മളെ സൗകര്യത്തിനൊക്കെ കുറവൊന്നുമല്ല കൊഴപ്പൊന്നുമല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട്
ആഹ് ആഹ് ഞങ്ങൾക്ക് ഇവിടെ മുന്നില് പാടാണ് പിന്നെ അപ്പുറത്ത് റബ്ബർ തോട്ട ട്ടാണ് കുറച്ച് മേലെ ഭാഗത്ത മലയാണ് നല്ല ഏരിയയാണ് ഞങ്ങളത് കിടക്കണത് പക്ഷേ ഉം പക്ഷെങ്കി പിന്നെ ഈ പൊടിപടലങ്ങൾ വാഹന ശല്യം അങ്ങനെ തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യം ല്ല അഒന്നും ഉണ്ടാവലേ നല്ല ശുദ്ധമായ അന്തരീക്ഷയ്ക്കാരം ഞമുക്ക് നല്ല ശ്വ നല്ല വായു ശ്വസിക്കാം
ഉം അല്ലെ എനിക്ക് അങ്ങനെയുള്ള ഏറിയാണ് ഇഷ്ടം പക്ഷെ നമ്മളിപ്പോ വന്നിങ്ങനെ താമസി സിറ്റുവേഷൻ വന്നപ്പോം അങ്ങനെ അങ്ങ് താമസിക്കുന്നു അത്രേ ഒള്ളൂ
ആഹ് ആഹ് ഇതിപ്പ നമ്മുക്ക് ഇപ്പൊ ഇനി മക്കളായാല പുറത്തേക്ക് വിട ദെര്യ ക്ക് വീടാ ഇനി റോട്ട്മൽ ആയാലും തന്നെ വാഹനങ്ങൾ അങ്ങനെ വരുന്നില്ലെ പേടിയൊന്നും ഇല്ല കാരണം ഈ ഞങ്ങളെ റോഡിന്റെ അവസാനാണ് ഞങ്ങളെ വീട് കടക്ക്ണത് അപ്പൊ ഈ വീ ഞങ്ങളെ വീട്ടക്ക് വരുന്ന വാഹനെ ഞങ്ങളെ മുന്നി കൂടെ പോവെള്ളു അല്ലാത്ത വേറെല്ലോ വാഹനം ഞങ്ങളെ മുന്നുകൂടെ പോകൂല അതൊണ്ട് പിന്നെ നമുക്ക് മക്കളെ ഇറക്കാം റോട്ട് ഇറ കൊഴപ്പൊന്നും ഇല്ല വണ്ടി വരുംന്നില്ല ഒരു പേടിയെന്നും നമുക്ക് ഇല്ല ഇവിടെ ഉം ഇങ്ങക്ക് പിന്നെ അങ്ങനെ പൊറത്തക്ക് എറങ്ങാൻ ഒക്കെ പ്രയാസ ആവും ല്ലേ
ഭയങ്കരം പ്രയാസമാവിടെ പിള്ളേര നമുക്ക് ഇറക്കി വിട്ടോണ്ടുള്ള
ഉം ഉം ഉം ആഹ് ആഹ് നല്ല പൊടിം ആവൂലേ അപ്പൊ
പൊടിയും ആഹ് ഒരു ആഹ് നമ്മുടെ ആ അന്തരീക്ഷ മലിനീകരണം ഒരുപാട് തന്നെ കൂടുതലാട്ടെ ഇവടെ നമ്മള് നിങ്ങള് താമസിക്കുന്നവര് ഇതുപോലെ ആവൂല്ല
ആഹ് ആഹ് ആ ഒരു ഇത് ഇതിലാവും കാരണം ആ ടൗൺ ഏരിയാന്ന് പറഞ്ഞാ തന്നെ നമുക്ക് ആഹ് ഉം
ആ അതെ അതെ ഇതൊരു ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ള ഒരു
ആഹ് ആഹ് ഇൻക്ക് സൗകര്യങ്ങളൊക്കെ നമ്മ ക്കും റേ മുന്ന്ക്കന്നെയ്ക്കാരം നമുക്ക് പോവാനും വരാനും അങ്ങെനെ എല്ലാ സൗകര്യങ്ങളും ഇണ്ടാവും പക്ഷെങ്കി ഈ ഇങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ കെടക്കണണ്ട് നമക്ക് ഹ് സൗകര്യങ്ങള് ഇച്ചരി കുറവേക്കാരം പക്ഷെങ്കില് ആരോഗ്യപരമായിട്ട് നമുക്ക് നോക്കുകണെങ്കിൽ നമുക്ക്
ഉം ഉം ഉം ആരോഗ്യപര എല്ലാം കൊണ്ടും തന്നെ നമക്കൊരു സ്വാതന്ത്രയും സമാധാനം ഒരു പുറത്തൊക്കെ എറങ്ങി വീടില് ഇരിക്കാനുള്ള ഒരുരന്തരീകഷോം
ആഹ്
ഇതൊക്കെ ഇണ്ടാവും
ഉം പക്ഷെ ഈ മഴക്കാലം എന്താണ്ട് ആയി കഴിഞ്ഞാ പിന്നെ നല്ല കൊതുകാട്ടോ ഇപ്പൊ ഞങ്ങളെ ഇവിടെന്ന് പറഞ്ഞ പാടാണ് ഈ പാട ഇന്നൊക്കെ മഴ ആയി കഴിഞ്ഞാല് വെള്ളം നന്നായിട്ട് കയറി ഏകദേശം ഞങ്ങളെ മുറ്റം വരെയൊക്കെ വെള്ളം എത്തും
ആഹ് മീനൊക്കെ ഇണ്ടോ പിടിക്കാൻ
ഓഹ് മീനൊക്കെണ്ട് മീനൊക്കെ വല്യ ഇപ്പൊ ആ സമയത്ത് നല്ല ക്കും ഓരോരോ മക്കളിങ്ങനെ വരും ഒരു തലക്കന്ന് മറ്റേ തല ക്കങ്ങനെ മീനും പിടിക്കാനും ആയിട്ട് ചൂണ്ടലും ആയിട്ട് ആ ഞങ്ങളെ മുന്നില് തോടാണ് ചെറിയ അരുവിത്തോടുണ്ടാവോല്ലോ
ആഹ് ഹാ ഹാ
ഉം അങ്ങനത്തെ തോടാണ് ഞങ്ങളെ മുന്നി തന്നെ അവിടുത്തെ മീനകളൊക്കെ പിടിക്കാൻ മക്കൾ കൊറേ വരും
ആഹ് അവിടത്തെ മൂത്താക്ക് എത്ര വയസുണ്ട്
ഓക്ക് ഇപ്പൊ ഒമ്പത് വയസ്സ് ഇനിയിപ്പോ ഈ ഓഗസ്റ്റ് വന്നാല് ഓക്ക് പത്ത് ആവും
ആഹ് കുഞ്ഞുതോ
ആഹ് മൂന്ന് വയസ്സ്
ആഹ് ഇവിടെ അതെ മൂത്തോക്ക് എട്ട് വയസ് രണ്ടാമത്തത് അഞ്ചു വയസ്സ് മൂന്നാമത്തത് മൂന്ന് വയസ്സ്
ആഹ് ആഹ് അഹ് ശെരി ഇനിപ്പോ അംഗൻവാടിക്ക് ആക്കാനായല്ലോ മൂന്ന് വയസ്സ്
ഒരു രണ്ടര ആരണ്ടേ മുക്കാല് മൂന്ന്
ആഹ് ആഹ് ഇതിപ്പോ ഏഹ് ഇതിപ്പോ അംഗൻവാടിക്ക് ആക്കാനായി എന്റെ മോൻക്ക് മൂന്ന് വയസ്സ് പൂർത്തിയായി
ആഹ് ആഹ്
ക്ക് ഏഹ് ആക്കണം അംഗൻവാടിന്ന് പറയാങ്കിതന്നെ ഞങ്ങളെ മുന്നിൽത്തെ ഈ പാടണ്ടല്ലോ ഈ പാടങ്ങനെ ഫുള്ളായിട്ട് പോവണം എന്നിട്ട് പിന്നെ റോട്ട്മൽ എത്തി അവിടുന്ന് കൊറേ കുന്നും കേറി കാണ്ടാണ് അങ്കൻവാടിക്ക് ഞങ്ങൾ എത്തിപ്പെട. ബുദ്ധിമുട്ടാണ് അംഗൻവാടീക്ക് കൊണ്ടായ ആ ക്കാനും കൊണ്ട് നമ്മടെ ആണ്ടേ ആക്കി ചിലപ്പോ അവിടെ നിക്കൂല ഓൻ കരഞ്ഞാ പിന്നെ അതുപോലെ നമ്മൾ പിന്നിം പോണം ഈ അംഗൻവാടിക്കന്നെ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട്ണ്ട്
ഇവിടെ അങ്ങൻമാടി അടുത്തില്ല
അടുത്തുണ്ടോ
ഇല്ല ഇല്ല
ഇല്ല ഇല്ല അപ്പൊ ഇങ്ങളെന്താ ചെയ്യാ
അത് ഇപ്രാവശ്യം അതുകൊണ്ട് മൂന്ന് വയസ്സ് ആയാലും ഇപ്രാവശ്യം അങ്കവാടിൽ വി ടുന്നില്ലന്ന് വെക്ക എന്നിട്ട് അടുത്ത വർഷം സ്കൂളിലോട്ട്
സ്കൂൾല് ആഹ് ആഹ് ആഹ്
സ്കൂൾണ്ട് അപ്പൊ പ്ലേ സ്കൂൾ വിട്ടിട്ട്
ആഹ് ആഹ്
അങ്ങനെ അങ്ങ് വിടാന്ന് ഓർത്ത്
ആഹ് അപ്പൊ അംഗൻവാടി ആ ഒരു ഏരിയയിൽ കുറച്ച് അംഗൻവാടി വേണന്നാണല്ലോ അങ്ങനെയില്ലേ അവിടെ
ആഹ് അങ്കമ്മാടി ഉണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് കയ്യിൽ നിൽക്കൂല്ല രാവിലെ മൂന്ന് മണി തൊട്ട് പത്ത് മണി വരെ രാവിലെ ഒന്ന് പോയിട്ട് വരുമ്പോ വീട്ടിൽ വരുമ്പോ പത്ത് മണിയാവും
ഓഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അംഗ ഇത് ടൗൺ ആയത് കൊണ്ടേ
ആഹ്
ടൗണിൽ നിന്ന് ഇച്ചിരി മാറിയായിരിക്കോല്ലോ അങ്കമാടികൾ വരുന്നത്
ആഹ് അതെ അതെ അതെ അങ്ങനെ തന്നെ വരൊള്ളൂ ഉം ആഹ് ഞമ്മു ഞങ്ങൾക്ക്പ്പോ അംഗൻവാടിക്ക് പോവാനും നടന്ന് പോവാണെങ്കിൽ ഒരു പത്തി ഇരുപത് മിനിറ്റിന്റെ ദൂരം കണ്ടാവും അംഗൻവാടിക്ക്. പിന്നെ എന്താ വെച്ചാല് ഞമ്മക്ക്ങ്ങനെ നടക്കണ രസം പാടല്ലേ. കാഴ്ചകളൊക്കെ കണ്ട് ഏ പിന്നെ പുൽ എന്താ നെല്ല്ണ്ടാവല്ലോ നെൽക്കതിരികള്.
ആഹ്
അയിൻ്റെ എടക്ക കൂടെ ഇങ്ങനെ രസത്തി അങ്ങനെ പോകും പിന്നെ ഇവന്റെ അതേ സെയിം പ്രായമല്ലേ രണ്ട് കുട്ടള് വേറെയുണ്ട്
ആഹ ഹഹ
അപ്പൊ പിന്നെ ങ്ങളെല്ലാരും ആക്കണംന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോ ഈയ ഒരു ജൂൺ തുറന്നിട്ട്.
ആ
ഉം ഇപ്പൊ പ്രവേശനോത്സവം വരുന്നുണ്ടല്ലോ മെയ് മുപ്പതോ മുപ്പത്തൊന്നോ ഒക്കെയ അപ്പൊ അന്നത്തേക്ക് ടീച്ചറ് കൊണ്ടുവരാമനൊക്കെ പറയണേ ഇനിയിപ്പോ ഞ ഞങ്ങക്ക്. പെരുന്നാളും ആണ് ഇരുപത്തെട്ടിന്.
ഉ നമ്മ ആ നമുക്ക് അതിന്റെ അവധിയൊക്കെ കാണ്പ ഇരുപത്തിഴ് ഇരുപത്തെട്ടാം തീയതി വരുന്നതല്ലേ
എനാണ് പെരുന്നാൾ കിടക്കുന്നത് അപ്പൊ നമുക്ക് ഇരുപത്തെട്ടിന് പെരുന്നാൾയാൽ ഞങ്ങക്ക് പിന്നെ മദ്രസിന് കുറച്ച് ദിവസം ഒഴിവുണ്ട്. അപ്പൊ ആ ഒഴിവ് മദ്രസിന് ഉണ്ടാവുമ്പോ ഒന്നാം തീയതി വരെ ജൂൺ ഒന്ന് വരെ മദ്രസിന് ഒഴിവുണ്ട്. അപ്പോ ഈ ഒരു സമയത്ത് തന്നല്ലേ നമ്മക്ക് നമ്മള് സ്വന്തം വീട്ട് നിക്കാൻ കഴിയുള്ളൂ. അപ്പൊ വീട്ട് എനിക്ക് പോവണം എന്നാണ് അപ്പൊ ഇനിയിപ്പ പ്ര വിശവത്സനത്തിന് എന്ത് എനിക്ക് പോ പോവാൻ പറ്റല് ഉണ്ടാവില്ല ആണെങ്കിൽ അ വടിക്ക് ഉം
അപ്പം ഈ വർഷം തൊട്ട് ഇളയാ ആളേം വിടാൻ പോവുവാണ്.
അതെ അതെ ഇനിപ്പോ നല്ല ഫ്രീയാണ് പണ്ട് മക്കളും പോകുമ്പോ ഇതിപ്പം ചെറു ചെറിയോനെ നമ്മള് പറഞ്ഞ അംഗൻവാടക്ക് ആക്കിയാലും. അവിടെ ആക്കി ഇവിടെ എത്തി നമ്മള ഇവിടത്തെ പണി കഴിയുമ്പോഴത്തന് പിന്നെ അംഗൻവാടിക്ക്ങ്ങനെ പോവാൻ ടൈം ആയി. നമ്മ പിന്നെ ഒരു മൂന്ന് മണിയാകുമ്പോത്തന് അംഗൻവാടി വിടുല്ലോ? അപ്പൊ ഇനി ഇവിടുന്ന് രണ്ടരൊക്കെ പോവണം. നമ്മൾ ഉച്ച ചോറ് തിന്നാവുമ്പോ പിന്നെ അംഗൻവാടിക്ക് പോവാനടായിരുന്നു നഞമ്മക്ക് ഇവിടെ വീട്ടു ജോലി എടുക്കുന്ന സമയത്ത് മക്കൾ എവിടെന്ന് നോക്കണ്ട. അത് അംഗൻവാടിയിലാണല്ലോ എന്ന്. ആഹ് പ്രതീക്ഷിക്കാം മറ്റേത് നമ്മള് നോക്ക് പണിടിക്കുന്ന ടൈമില് എവിടെ പോയി എവിടെ പോയിന്ന് ഇങ്ങ നോക്കണല്ലേ എടക്ക്‌ എടക്ക് ഉം ആ ഒന്നാ ശരി ഉം